അലോ.
ഹലോ എന്താ വർത്താനം സുഖാണൊ? ഉം. ഞാന് ഉം ഞാന് എന്തിനാണ് വുള്ച്ചേന്ന് ഞാന് ഒര് കുടിൽക്കല് പറയാനെ.
ആഹ് പർഞ്ഞൊ എന്നാണ്.
ഹം.
ഈ മാസം ലാസ്റ്റാണ് വല്യ പരിപാടി ഇണ്ടാ?
വല്യ പര് വാ. അല്ലെങ്കിലു ഞമ്മളെ റിലേറ്റീവ് ആയിട്ട്ള്ള ബന്ധപ്പെട്ട കൊറ്ച്ച് പേരന്നെ ഉള്ളു
എല്ലാ പണിയും കയ്ഞ്ഞൊ വീട്ൻ്റെ?
ഉം ജസ്റ്റ് വാ വീട്ട് ജോലിയൊക്ക കയ്ഞ്ഞ്ണ്.
ഉം അഹ് ശരി ഈ മാസ ആയതോണ്ട് ഈറേക്കാരലെ.
ആഹ് പർഞ്ഞ്. ഇങ്ങളവടൊക്ക ഏഹ് വല്ല്യ പർച്ചേസിയ്യല് എവ്ട്ന്ന വല്ല്യ ഷോപ്പ്ന്നൊക്കെ?
ആഹ് ഷോപ്പ് കൊറേണ്ട്.
ഉം ഉം.
ആഹ് എല്ലാ സാധനും വാങ്ങ്ൺണ്ടാ?
അത്യാവ്ശ്യള്ള സാധനൊക്കെ വാങ്ങ വടെപ്പ മൂത്തച്ചിന്റെ കുടിൽക്കൽന്നെന്നെ. കണ്ടമാനം സാനം കൊണ്ടെന്നിട്ട് ഓളെന്നെ പർഞ്ഞ് എത്തിനാപ്പം ആവ്ശ്യംന്ന് റേ ക്ക് മുയ് വ ഈ ചെ വല്ല്യ വല്ല്യ ചെമ്പട്ടി വല്ല്യ കുട്ക്കി ന്തൊക്കെ അ ഒന്നുപ്പൊ യൂസെയ്യില്ലല്ലോ.
ന്റെ മേലെ വെക്കാനാ. അതന്നെ ഉം പരിവാടിണ്ടാവുമ്പം മാത്രം യൂസെയ്യും മാത്ര യൂസ തെ അവര്ക്കൊള്ളു.
അപ്പങ്ങനെന്നു വാണ്ടല്ലോ ഏക്യാതം ക്കത്ത്യാവശ്യള്ള സാധനങ്ങൾ മാത്രം. വീട് നെർക്കാ മാത്രല്ല സാനൊന്നുല്ല ഉം.
ഏതാലും യാ അള്ളാ നമക്ക് നോക്ക റാഹത്താവട്ടെ എല്ലാ പര് വാടിയൊക്കെ.
ആഹ് പിന്നെന്താ? ങ്ങക്കൊക്കെ വ് വീട് വീട് സൊന്തക്.
ന്തക്കായിണ് ആഹ് വീട് സ്വന്തായ്ക്ണ് വീട് പാക്കൽന്. ഡെസൊക്കെട്ക്ക്ണ്ടാ?
എന്ത്?
ഡ്രസ്സൊക്കെട്ക്ക്ണ്ടാ വീട് പാർക്കൽന്.
ആഹ് ഡ്രസ്സൊക്കെട്ക്കണം.
കൂടാക്ക്ണ്ടാ?
ഉം പ്ലാനിങ്ങൊക്കെ ഹ് താണല്ലോ ഇല്ല പ്ലാനിങ്ങൊ ക്കണ്ടാവൊല്ലോ സത്യം പർഞ്ഞാല് തെര്ക്കിലാവണ്ടയ് ഹ് ഭയങ്കര ബുദ്ധിമുട്ട. വേറെക്കാര്ക്കെങ്കിലൊക്കാവുമ്പ നമക്ക് ഭയങ്കര രസാണല്ലോ ഉം. വേജാറാ.
വേജാറാ ഉം പാർത്ത് കൊർച്ച് കയ്യോളു ആഒരു ആ രു സെ തായി കിട്ടോളൊരു സമാധാനണ്ടാവുല.
സമാധാനണ്ടാവൂല ല്ലാതും പന്തലും. കാര്യങ്ങളു എല്ലാ നോക്കണല്ലോ ഒക്കെ കണ്ക്കൂട്ടി.
പിന്നെ ഈ മഴിം. മയല്ലാതക്കട്ടന്ന് ലേ ചളി പിളികയ്റ്റ്.
ദാര്യങ്ങളും കൊറേ ആൾക്കാര്ക്കൊന്നു വര്യാ പരിപാടിന്റന്ന് ചെലെ ആൾക്കാര്ക്കൊന്നും കയ് യ്യൂലന്നും പർഞ്.
ആഹ്.
ദാക്ക്. പിന്നയ്ന്റൊരു ബുദ്ധിമുട്ട്.
ഏഹ്.
പിന്നെ ല്ല്യം.
ന്നെ പൈസൻ്റെ ഒരു കാര്യാവും ചൊ ആഹ് പൈസ ബുദ്ധിമതന്നല്ലു റാഹതിലണ് കയ്ഞ്ഞി ട്ടൊ സമാധാനണ്ടാവൂല ഉം ഉം.
ചെറിയ വീടാണ് വല്യ മ് നെ ഇല്ല സാധാര്ണരു തൊള്ളയിര സ്‌ക്വയർഫീറ്റില്. ല വീട്.
അത് മതി മ്മക്കിപ്പഞ്ഞ് വീട്ട് ജോല്യൊക്കെ ചെയ്യാന് അതന്നെ ധാരാളാണ്. ആഹ്. ഏട്ടത്തിന്റോടെന്നെ വല്യ രണ്ട് നെൽന്റെ വീടാണ്.
ആഹ്.
ഇപ്പെന്താ തൊട്ക്കാനും കൂടി കയ്യൂല. കാര്ണം അടീത്തറുതിലെ മാര്യന്നെ മേ. ഒരു ദിവസ്ത്തെ മെൻക്കേടേനി അപ അപ്പ ഞാ ആലോയ്ക്കു അവനാൻ.
നൻചുള്ളി പണിക്ക്‌ മാത്രം കേറു അല്ല അത് വെർതെ മണി മണി പേണ്യാവും ചെയ്യും.
വെറുതെണീ രണ്ട് നെലക്കില്ലോട്ത്തൊക്കെല്ല അവസ്തേണ് മേലക്കൊക്ക പൊടി പാറി കെട്ക്കും.
ആഹ്.
ആരു അങ്ങോട് കേറൂല
ആ
പിന്നെ പർച്ചിൽല് രണ്ട് വീടായിട്ട് കാര് കാര്യല്ലല്ലോ ഒക്ക നന്നാക്കി കൊണ്ടട്ക്കണ്ടേ വൃത്തീല് ഉം പിന്നെ മക്കളെക്കെ വൽതാവുമ്പൊ അപ്പൊ അപ്പത്തിനൊക്കെ എന്തേ കാട്ടാന്നല്ലാതെ അതന്നെ
അപ്പ എല്ലാരും കൂടി ഒരു റൂമ് കെട്
ഉം പ്പ അവ്‌നാനന്നെ കൊണ്ടട് ക്കാൻ കയ്യണം തൊ തോത്തി തൊട്ച്ച് വൃത്തീല് ആ ന്നാ തന്നെ കയ്യിണില്ല
ആ
പിന്നെ അട്ക്കളൊക്കെ ആ ചെറിയ അട്ക്കളെ പിന്നെ എല്ലാരും പറിം വർക്കേരിയൊക്കെ വാണന്ന്
ആ
അവ്ടൊക്കെങ്ങനെ വർക്കേരിയൊക്കണ്ടോ
കേര്യണ്ട്
ഉം ഞാൻ പിന്നെ ഇൻക് എല്ലാരും പറിം വർക്കേരിയ വാണം മറ്റത് വാണം സിറ്റൗട്ട് കൊർച്ചും കൂടി വൽതാക്കണം ഞാൻ പർഞ് ഞാനല്ലെ നിക്ക്‌ണത് ഇൻക്ക് ഒത്ത വീട് മാത്രം മതി വർക്കേരി ഒന്നും വാണ്ടപ്പന്ന് പറിം
അത് അമ്മ അമ്മക്ക് എട്ത്താ ഒതുങ്ങൂലെ ഏ
നമ്മക്ക് ഇപ്പ നമ്മക് കംഫർട്ടബിൾ ആയിട്ട്ള്ള അങ്ങനെ ആയിര്ക്കണം ഇപ്പൊ കുട്ടിയളൊക്കെ ഞ് വൽതാവുമ്പോ വല്യ ആ അപ്പ ആവശ്യണ്ടാവുമ്പോ ആ അതന്നെ
ഉം അപ്പട്ക്കാ ആ വല്യ അമ്മളെ ബഡ്ജറ്റ് അമ്മളെ കയ്യില് ക്യാഷിനൻസര്ച്ച് നമ്മളെടുത്താലല്ലെ പ്പ ഇത്
എത്ര ആൾക്കാര് വീട് ഇട്ത്ത്ങ്ങാണ്ട് കുടുങ്ങിയ എത്ര ആൾക്കാര്ണ്ട് പടത്തിന് വേണ്ടിട്ട് കട ആക്ക്ണോന്നുല്ല ന്നാ നമ്മക്ക് കയ്യിണ അത്ര ഉം അയ് ശരി ന്നട്ട് എല്ലാർക്കും വിൾച്ചാ
ഉം എത്ര സെന്റ് സ്ഥല അവ്ടൊക്കെ
ഇവടെ ഇൻക്കി പതിനാറ് സെന്റാണ് ഉം
അക്ക തൊടുകളൊക്കെ ഇണ്ടോ
തൊടുണ്ട്
ഉം
ഔ കൊർ അയ് ശരി ആപ്പ ഒരു അഞ്ച് സെന്റോളം ബാക്കിണ്ട് പത്ത് സെന്റില് വീടട്ത്ത്ക്ക്ണ്
ആ അങ്ങനെണ് ലെ
അമഷാക്ക നയിച്ചുണ്ടാക്കിയതാണ് മക്കള് ഇണ്ടാക്കിയാതൊന്ന
ഉം അങ്ങനെണ് ലെ
ഉം സ്ഥലേ ബാപ്പ ഇണ്ടാക്കിട്ടതൊണ്ട് നമ്മക്ക് വീട് ഇട്ക്കാനായി അയ് ശരി അപ്പൊ പിന്നെ റിസ്കാണ് വീട് ട്ത്താ മതി സ്ഥലണ്ടേനി
സ
ആ ആ സ്വർണൊക്കെ ഇട്ത്ത് വീട് ഇട്ക്കാന്
ഉം
ഉം ആരും കൊടുക്കൂ പെൺകുട്ടിയള് കൊടുക്കൂല ആ ഞമ്മളാരി നമ്മക്ക് ഇഞ്ഞി പാവല്ലേ പാവല്ലേ വിജാ ഇനിം എന്തേലും ഉണ്ടേ ഇനിം കൊടുക്കാ വിചാരിച്ചു സത്യം. അവന്റെ അമ്മേന്റെ ആയിട്ടാണ് അങ്ങനായിട്ടാണ്. ആഹ്.
സ്വർണേന്റെ ഹസ്ബന്റ് ഒക്കെ ആണെങ്കില് സ്വർണ്ണ ഒന്നും വാങ്ങൂലാന്ന് പറയും.
ആയാലും ദൂരം നിക്കണ്ട ആഹ്. ആഹ് തറവാട്ട് വീടാണ് തറവാട്ടു വീടാണ് അയ് ശരി ഏഹ്. പിന്നെ നമ്മക്ക് നമ്മക്കും വേണ്ടീട്ട് തന്നെല്ലേ എന്ന് വിചാരിച്ച് പിന്നെ കൊടുത്തക്കും. ഓരിങ്ങനെ കഷ്ടപ്പെട്ടുമ്പോ നമ്മക്കിങ്ങനെ ആഹ് തോന്നൂല ആഹ് ശരിയാ ആഹ്. കണ്ടാ വേണ്ട കൊടുക്കണ്ടാന്നൊക്കെ പറയും ആഹ്. നമ്മടെ അടുത്ത് ഉണ്ടാവുയില്ലാ, ആഹ് നമ്മക്ക് നമ്മക്ക് അറിയല്ലോ ഓലെടുത്ത് എത്രത്തോളം ഉണ്ടുന്നുള്ളത്. ഇപ്പളോക്കെ ആണേങ്കി നല്ല വെല ആയ്ക്കാരം സ്വർണത്തിന്, ആഹ്ഇപ്പൊക്കെ കൊടുത്ത്ക്കണേ സംഖ്യ കിട്ടി. ഒരു വേദന ഉള്ളിക്കൂടി ഞാനൊക്കെ കൊടുത്തന്നന്ന് ഏഴ് അരയുള്ളേയ്നീ ഏഴ് അരയല്ല. പ പതിനേഴ് അല്ലെ പത്ത്.
ഉം. ഞങ്ങള് അന്ന് വീട് എടുക്കാ വീട് സ്ഥലം എടുക്കാനായിനി.
ആഹ് അത് ശരി ഞാൻ വീട് എടുക്കാൻ കൊടുത്തത്.
ഉം. ഇപ്പൊ വീട് എടുക്കാനൊക്കെയണെക്കി എത്രയും വല്യ വീട് ന്നെ എടുക്കാം. ഉം നല്ല പൈസ ആണല്ലോ അപ്പൊ വാങ്ങാനും കഴിയൂലാ ആർക്കും.
മക്കളെ കെട്ടിക്കാനൊക്കെ ഇപ്പം അഞ്ചു പവനില് ഏറെ ഇപ്പം ആരും വാങ്ങല്ലില്ല.
ഉം കെട്ടിക്കാ പിന്നെ ഇപ്പം സ്വർണ്ണൊന്നും വേണ്ടല്ലോ.
എന്നാലും നമ്മളെ ഒരു സമാധാനത്തിന് എന്തെങ്കിലും കൊടുക്കണാലോ. ഇപ്പ അയിന് പെൺ പ്പിള്ളേർക്ക് അല്ല ആൺകുട്ടി, ആഹ് പെൺകുട്ടികളെ ഡിമാൻഡ് ഉണ്ട് പെൺകുട്ടിയള് കുറച്ച് ചെറു ക്ക് ഉണ്ടായാ മതി.
ആഹ് അതന്നെ. ആൺകുട്ട്യേള് ഇപ്പോ സ്വർണ്ണം അങ്ങോട്ട് കൊടുത്താലും ഓല്ക്കന്നെ മഹർ ഉണ്ടാ ക്കാൻ തന്നേ ബുദ്ധിമുട്ടാണ്.
വാപ്പാനെ പോലെ പഠിപ്പുണ്ട് വിദ്യാ ഇതും പണോ ഉണ്ട് അടിപൊളിയാ ങ്ങനായിട്ട് എത്ര കാലം കഴിഞ്ഞ ശേഷം ഇപ്പൊരു ഇരുവത്തിയെൻപത് വയസ്സായി ഇപ്പോ പെണ്ണ് ശരിയായി എന്ന് ഇരുപത്തി അഞ്ചാം വയസ്സില് നോക്കലൊടത്തീക്ക്ണ്. കിട്ടണ്ടേ ഉം ചൊർക്കുള്ളത് ഇല്ല്യാ. ഓല്ക്ക് ചൊർക്ക് വേണം ചൊർക്ക് മാത്രം മതി ചൊർക്കുള്ളത്. പെങ്കെട്ടേര്തൊന്നും ചൊർക്കുള്ളതേ ഇല്ല.
ആഹ് ചെല അവിടെ ജോലിയാ വേണ്ടി ആൺപിള്ളേർക്കേ.
ആഹ്. ആഹ് ജോലി ഇപ്പ പെൺകുട്ട്യേള് പിന്നെ നമ്മളെ മാരിയല്ല പണ്ടത്തെ പെങ്കുട്ട്യേളെ മാര്യല്ല എല്ലാ ഏത് പെൺകു കുട്ട്യേള് അയലിപ്പോ പഠി പ്പും ജോലിയില്ല്യാതെ.
ഏഹ് ഇപ്പ തന്നെ ഡിവോസായ പെ പെൺകുട്ട്യേളെ വരേ കു കുട്ട്യേളില്ലേറ്റള് വരേ കൊത്തി കൊണ്ടാവാൻ ആൾക്കാരുണ്ട്.
നമ്മള് പഠിക്കാത്ത നോക്കണ്ട.
ഉം ഇബലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെൺകുട്ട്യേളെ കിട്ടാന്.
ആഹ്.
ഉമ്മാക്കെന്നും ഞങ്ങള് തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് മടുത്ത്.
ആഹ് എളേച്ചെൻക്ക്ലേ ആയ് ആയി തൊടങ്ങിയാ എത്ര വയസ്സായി?
അവന് ഇരുവത്തഞ്ചാണ്.
ആഹ് ഇപ്പം തന്നെ നോക്കിയാലേ കൊറച്ച്കൂടെ വായി തൊടങ്ങിയാ. പ്രേത്യേകം പോലേം കിട്ടൊള്ളൂ ചെലപ്പൊ ഒര് ലക്കിക്ക് അള്ളാന്റെ ഇതോണ്ട് വേണ്ട് കി ട്ടു ഏഹ് ഓരോരോ ഇതാണ്. ഇപ്പയിന് ക്യൂ നിക്കല്ലേ ആഹ് ഹാ പിന്നെ ഈ പയിനേഴ് വയസ്സില് ക്കെ ചോയിച്ചിട്ക്കാണ്. പെൺകുട്ട്യേളെ അപ്പൊ പിന്നെ
ആഹ് അതന്നെ ആഹ് അതന്നെ ചോയിച്ച ല്ചോയിക്ക്നോൽക്കൊക്കെ പിന്നിം വേം കിട്ട്ണ്ട്. ഇത് പിന്നെ ഞങ്ങള് പറിം ആഹ് എവ്ടേ നോക്കി കണ്ടെത്തിക്കോ കണ്ടെത്തിക്കോന്നറിം.
ആഹ് ഓനാണെങ്കി അങ്ങനെണ് പെണ്ണോക്കിയല്ല. ഹ് ഹ് ഹ് ആഹ് അങ്ങനെണ്ട് സെറ്റാക്ക്ണോല്ണ്ട്. കഴിവും സാമർത്യും വെച്ചിട്ട് നല്ല അടിപൊളി പെൺകുട്ട്യേളെക്കെ ആഹ്
ഇങ്ങളാണ്ട് നോക്കി
ആഹ് ആഹ് ശരി എന്താ ജോലിക്ക് പോവ്ണ്ടാ.
ഉം
ഉം പുറത്താണ് അയ്ശരി.
ഉം
പിന്നെന്തേ ന്നാ പിന്നെ
ഉം വേറെന്താ
ഇങ്ങനെയെല്ലാങ് പോണു കുട്ട്യേൾക്കൊക്കെ സുഖല്ലേ കുട്ട്യേൾക്കൊക്കെ സുഖം എല്ലാ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോണ്.
ഉം
ഹം
ഇഞ്പ്പം ചോറും കറിയൊക്കെ ഇണ്ടാക്കാണ്ട്.
ആഹ് ഞാൻ ചാ ചായ കുടിച്ചിട്ടില്ല. മോള് വന്നാ വരാതെ എറങ്ങൂല ആഹ് മോള് വന്നിട്ടില്ല. അവള് വന്ന്ട്ട് എല്ലാരും കൂടെ പോയി. ചായൊടിക്കാ വിചാരിച്ച്ക്കാ ഇബടെപിന്നെ നന്ന രാവിലെ ഞാൻ മക്കക്ക് പോണ ടൈമിലെന്നെ ആഹ്‌ ആറണിക്കെന്നെ അടുക്കളേ കേ ഏ ഞാൻ ഏഴണി ഏഴേകാലക്കാവും. ഒറ്റക്കായതോണ്ട്. മഡി ആണ്. പോവ്വാ പോവ്വാ പോവാ ച്ച്റ്റ് പിന്നേ ഒമ്പണി ഒമ്പണിക്കാനോളെ ബസ് ഒമ്പതരക്കാ ഓളെ ബസ് വരല്. അപ്പൊ അതേ അപ്പ അപ്പത്തിന് മതില്ല ഇങ്ങനെ കൊടുക്കും.
ഒറ്റക്ക ആവുമ്പോ മടി അന്നെയാണ് ഇത്പൊഅമ്മായിമ അമ്മായമ്മ ഇവരൊക്കെ. ഒക്കെ ഉണ്ടാവുമ്പോ പിന്നെ നിർബന്ധല്ലേ പോണി.
തറവാട്ടിലായപ്പോ ആറണി ആവുമ്പോ അടുക്കളിക്ക് എത്തിന്. വേറെ പോന്നപ്പോ പിന്നെ ആ നമ്മളെ ഇഷ്ടത്തിന് അല്ലേ. മ
ആ എന്നാ ശരിട്ടോ.
ആന ശരി ആയിക്കോട്ടൊ